ഹലോ
ആ കേക്കാം ഞാൻ പറയ്ന്നത് കേക്കത്തില്ലേ?
കേൾക്കാം കേൾക്കാം
ആഹ ആഹ ബിരിയാണികളില്
ഏറ്റവും നന്നായിട്ട് ബുക്ക് ചെയ്യുന്ന സാധനം
ആ ഏറ്റവും കൂടുതൽ ബുക്ക് ചെയ്യുന്നത്. കൂടുതൽ ഫിഷ് ഐറ്റംസ് തന്നെ ഏറ്റവും നന്നായിട്ടോ നന്നായിട്ട് എല്ലാം തന്നെ എല്ലാം തന്നെ ടേസ്റ്റിന് വെക്കും. അത് കല്യാണം
അന് ഒരു ഒരു ഒരു ഒരു നന്നായിട്ട് കോംപ്ലിമെന്റ്സ് ഒക്കെ കിട്ടുന്നൊരു ഐറ്റം കാണുമല്ലോ.
ആ അത് ആ നെയ്പത്തിരി അറിയാവോ പൊരിച്ച പത്തിരി.
ആ ഞാൻ പഠിച്ചതൊരു മുസ്ലിം
ആ ആ പൊരിച്ച്
ച്ചിലെ കൊച്ച്മ്മ തരും പിന്നെ കൂട്ടുക്കാര് കൊണ്ട്ത്തരും.
അ സാധാ പത്തിരിയല്ല. പൊരിച്ച പത്തിരി ഏറ്റവും കൂട്തല് മ ക്കക്ക് ഇഷ്ട്ടൊള്ള ഏറ്റവും കൂടുതല് മൂവ്മെന്റ് ള്ളോര് ഐറ്റംന്ന് പറയില്ലേ.
നെയ്പ്പത്തരിയും ബീഫ് കറിം.
ആ പിള്ളാർക്ക് ചിക്കൻ കറി അഹ് രണ്ടും ഭയങ്കര ഇഷ്ട്ടാ പിന്നെ എല്ലാം തന്നെ പൊരിക്കും. കട്ട്ലൈ റ്റ് സമൂസ ആ ബജ്ജികള് ബജ്ജി ഐറ്റംസ് എല്ലാം. അങ്ങൻത്തെ എല്ലാം പൊരിക്കും അതെല്ലാം ഇഷ്ട്ടവാ. പിന്നെ എന്താ ചിക്കൻ ബിരിയാണി. ആ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണിക്കും ഇഷ്ട്ടവാ മറ്റേ നെയ്പത്തിരിയും ചിക്കൻ കറിക്കും.
ദമ്മിട്ട് വെക്കൊ അതോ സപ്പറേറ്റ് വെക്കൊ
ആ ദമ്മിട്ട് വെക്ക്ന്നെ ഇഷ്ട്ടം ആ
ദമ്മിട്ട് വെച്ചാലന്നെ ഒറ്റ ടൈമല്ലേ അടിക്കാൻ പട്ടൊള്ളൂ. വൈട്ട് പൊവലെ
ഏ എന്തായിര്ന്നു
ദമ്മ്ഇട്ട് വെച്ചാ ഏഹ് ദമ്മിട്ട് വെച്ചാൽ പെട്ടെന്ന് അഴ്ക്കായി പോവല്ലൊ അതായത് ഒറ്റ നേരംഅല്ലെ കഴിക്കാൻ പറ്റൊള്ളൂ
ആഹ് ആ ഒറ്റ നേരത്തേക്കുള്ളതെ വെക്കത്തൊള്ളൂ ഒറ്റ നേരംന്ന് പറഞ്ഞൈഞ്ഞാല് രൺ ഹ് ഒരു ദുവ സ് ത്തേക്ക് അതായത് ഉച്ചക്കും രാത്രിയിലത്തേക്കും ദം ഹ് എല്ലാം കൂടെ മിക്സീത് എല്ലാം കൂടെ മിക്സീത് എല്ല എട്ക്ക്ന്ന് സൈഡീന്ന് സൈഡീന്ന് മിക്സീതിട്ടാണ് പ്ലെെറ്റിലേക്ക് വിളമ്പ്ന്നത്
ആഹ് ബി എസ് ടി എല്ല എന്ത് ഫുഡ് വെച്ചാ രാവിൽത്തേക്ക് വെക്കില്ല രാത്രിൽത്തേക്കെ വെക്കൂ എന്നെ രാവിൽത്തേക്ക് താഴീട്ടേ വീൽത്താ പോച്ച വൈകിട്ടാണ് ഞങ്ങള് എല്ലാരും കൂടെ ഒന്നിച്ചൊള്ള ടൈമ്
ആഹ് ആഹ് അപ്പഴ്ത്തേക്ക് ഒരു നേരം
ഇന്നത്തെ എല്ലാ സാധനും വൈകിട്ട് ആഹ് നിത്തേന് രാവിലത്തേക്ക് മച്ച് വരുന്ന അരിക്കട്ടും അങ്ങനെ അങ്ങനെ ദമ്പരിയോട് നിർത്തി.
ആഹ് ആഹ് അതുകൊണ്ട് നിർത്തിയത് അപ്പം സെപ്പറേറ്റ് വെക്കും
അതെക്കെ സപ്പറേറ്റ് സപ്പറേറ്റെന്നെ പെട്ടെന്ന് ആയിട്ടേ
ആഹ് ഇവടെ ഹ് ചോറും മസാലയും കൂടെ ഒന്നിച്ചിട്ട് ആഹ് സൈഡീന്നാ എളക്ക്ന്നത് എങ്കിലും അത് എളക്കുമ്പാെ കിട്ട്യേക്കും മസാല അയിന്റെ അകത്ത ചോറിന്റകത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ടേസ്റ്റ് ഇണ്ടല്ലോ ഒരു പ്രത്യേക രുചിയാണല്ലോ ഇതിന്
ആഹ്
ആഹ് രുചി ഭയങ്കര ഇഷ്ട്ടവാ അതുകൊണ്ടാണ് ഒന്നിച്ച് വെക്ക്ന്നത് ആദ്യം സെപ്പറേറ്റ് ആയിട്ട് എന്നെയേര്ന്നു വെച്ചോണ്ടിര്ന്നത് പക്ഷെ ആഹ് ഇപ്പം ഒന്നിച്ചാ വെക്ക്ന്നത് ഇപ്പൊ കൂട്തലും ഒന്നിച്ചാ വെക്ക്ന്നത്
ഇതിന്റെ ടേസ്റ്റ് മൻസ്സിലായപ്പൊല്ലെ
ആഹ് ടേസ്റ്റ് മൻസ്സിലായപ്പൊ പിള്ളേര് മുതിർന്നല്ലേ വെര്ന്നത് അപ്പഴ്ത്തേക്കും മക്കള് പറയും അങ്ങനെ വെച്ചാ മതി അതിനാ ടേസ്റ്റ് ആഹ് സപ്പറേറ്റ് വെക്കുമ്പഴ്ത്തേക്കും അതിനൊരു ടേസ്റ്റ് ഇല്ലാന്ന് പറയും അതുകൊണ്ട് അല്ലാതെ നെയ്ച്ചോറായിട്ടും നെയ്ച്ചോറും ബീഫായിട്ടും വെക്കും അതും ഭയങ്കര ഇഷ് കേട്ടോ എങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്
കേട്ടപ്പിന്നെ എല്ലാം ചോദിക്കും മമ്മിക്ക് മമ്മിക്ക് മൂടൊള്ളാേലെ ഇങ്ങളോട് ചോയിച്ചാ ഞങ്ങക്ക് അങ്ങോട്ട് കഴിക്കുമ്പാെരു ഇത് തോന്നുന്നില്ല അമ്മിംഅമ്മയുടെ ഒരു മനസ്സോടു കൂടി ഉണ്ടാക്കിയാൽ
ആഹ് സംതൃപ്തിയോട് കൂടി ഉണ്ടാക്കിത്തെരുമ്പാെ കാെറെ പാെറകെ നടന്നു ഉണ്ടാക്കിത്തെരുന്നതിനൊരു ടേസ്റ്റ് ആഹ് കൊറെ നടന്ന് പാെറകെ നടന്ന് ഉണ്ടാക്കിപ്പിക്കുന്നതിന് ടേസ്റ്റ് കാെറവ് വരൂല്ലേ
ആഹ് ഇപ്പൊ എന്റെ അതുപോലെ അമ്മയോട് പറയും നിക്ക് എന്താ വേണോന്ന് അമ്മി ചോയിക്കും അല്ല അമ്മി രാവിലെ എന്തെങ്കലുമൊക്കെ ഉണ്ടാക്കുവാണെങ്കി നമ്മള് അത്പോൽതെന്നെ ടെൻഷൻ അടിക്കേണ്ടത് ഒന്നുംഇല്ല കഴിക്കാൻ ചെന്നൊട്ത്തെന്നെ ഇന്നതാന്ന് അറിയത്തൊള്ളു എന്ന ഇപ്പ നല്ല ടെസ്റ്റോട് കൂടി കഴിക്കാം
ആഹ് അങ്ങനെ ടേസ്റ്റാേട് കൂടി കഴിക്കാം ഇത് അതെ മന്തിയാണോ ഇഷ്ടം ബിരിയാണിയാണോ ഇഷ്ടം
ബിരിയാണി
ആ എനിക്കും അതെ ബിരിയാണി തന്നെ ഇഷ്ടം മന്തി അത്രയും പറ്റൂല.
മന്തി കഴിക്കച്ച് ഇന്നലെ വൈകിട്ടും വീട്ടിൽ വാങ്ങിച്ചു.
ആഹ് ഇതും കഴിക്കൂന്ന വെച്ചാ കഴിക്കും പ എങ്കിലും ആ ബിരിയാണിയുടെ ടേസ്റ്റ് വരാത്ത പോലെ മന്തിക്ക്.
നാക്കില ഒരു സക്ക് ഇ കയ്യേറ്റ പണ തുറയ്ക്കുന്നതന്നത്
ഏ
നാക്കില ഒരു ടേസും കയ്യില ഒരു ടേസ്റ്റ് ഒക്കെ നിക്കുന്നത്
ആ ബിരിയാണിക്ക്. ആ മന്തിക്ക് വേറൊരു ആ മറ്റേ ഉ ചിക്കൻ ക്യൂബിന്റെ മണവന്നാ ഇവിടെ വാങ്ങുമ്പോത്തേക്കും പറയുന്ന. അതെന്താന്ന്അങ്ങേ എനിക്കറിയത്തില്ലഅവര്പറയുന്ന ആ മറ്റേ ചാർക്കോളൊക്കെട്ടൊന്ന് ഇതാക്കൂല്ലേപൊകയ്ക്കൂില്ലേ അയിന്റെക്കൊരുമണവാന്ന്പറയും പിന്നെഅതുഒല്ലഒത്തിരി വേഗുന്നില്ലല്ലോ.
ആഇത് മൊത്തംഒരുസെവന്റി ഫൈവ്ടുഎയ്റ്റിപെർസെന്റേജ് എനിക്ക്മന്തിിക്കടയുണ്ട്
അതെയുണ്ടായിരുന്ന
നോക്കെ
ഉംഎനിക്കെങ്കിഅൽഫാംഇഷ്ടട്ടോ ഹണിഅൽഫാമഭയങ്കരഇഷ്ടം അത് കെഴിഞ്പെരിപ്പെരി
പെരുപ്പരില്ലനിയുംപെരുപ്പരി ഒരാളാണ്.
ഉംപെരുപ്പരിഇഷ്ടവാണ് മറ്റേഹണി ഇഷ്ടവാ.
ഞാൻകഴിക്കുന്നത്ഹണി പെരിപ്പരികൂടെരണ്ടുടെ മിക്സൈതൊരായിറ്റണ്ട്.
അത്കഴിച്ചിട്ടില്ലകാന്താരി കഴിച്ചിട്ടുണ്ട്കാന്താരിപഷേഭയ രംപോകച്ചിലാത്
മുണ്ടുംപൊള്ളുംനാകുംപൊള്ളും
ആ്ഹ് നാക്ക്മുതല് വയറ് വരെഒരു പുകയന്നൊരഐറ്റം
പിന്നെഎത്രരണ്ട്കുപ്പിസെവനപ്പ് തീർത്താലും
ആഹ്അയിന്റെരുആപൊകച്ചില് മാറാത്തപോലെ പക്ഷെഅതിന്റെരു ടേസ്റ്റോന്ന് നോക്കാവേണ്ടിയാണ്. ഒന്ന്ട്രൈചെയ്ത്പക്ഷെ ഒറ്റവട്ടേ കഴിച്ചിട്ടുള്ളൂട്ടോപിന്നെകഴിച്ചിട്ടേഇല്ല.
ആഹ്ഇതിന്റോ
ആഹ്ബാക്കിയെല്ലാം ആ്ഹ്ഉംമറ്റേ ഇഫാചിക്കൻകഴിച്ചോ കഴിച്ചുനോക്കണംന്നുണ്ട്പക്ഷെ ഇവിടെഒന്നുംഅതില്ലാ ഇല്ലാത്തത്കൊണ്ട്നീസ്വന്തവായിട്ട് തന്നെയൊ ആഹ്ഇഫാചിക്കൻകഴിച്ചിട്ടില്ലേ?
സാനംഇപ്പളകേക്കുന്നെ
ഇപ്പോഴാണകേക്കുന്നെ ഏഹ്ഇഷ് ഇഷ്റ്റംപോലെഇൻസ്റ്റല്ഭയങ്കര വൈറലയഒരുഐറ്റംകണ്ടിട്ടില്ലേ
വഇറ്റിതന്നെസെറ്റപ്പിന്റന്നപറഞ്ഞേ.
ആ അൽഫാമിന്റെ പോലെ തന്നെ എനിക്ക് അതിന്റെ ആഹ്കൂടുതലായിട്ട്ത് ഉണ്ടാക്കിയിട്ടില്ലാത്തതുകൊണ്ട് അതിന്റെഅറിയത്തില്ലപക്ഷെ എങ്കിലുംഅയിന്റെത്ത്. ചീസൊക്കെചേർക്കുന്നുണ്ട് മയോണീസുംചീസുംഎല്ലാംകൂടെ ഒന്നിച്ചിട്ടോരു സോസ്പോലെ
ഞാൻചിക്കഒരുരുക്രീംപോലെ ഒഴിച്ചിട്ടുള്ളൊരുപരിപാടിയാണോ
അക്രീംഒഴിച്ചിട്ട്അയിന്റെകത്ത്ഈ ചി്ക്കനിട്ടിട്ട് ആഹ്എ
ആഹ് അവരയില്കുതത്ത് വെച്ചിട്ട്
ആഹ് അതിങ്ങനെ ആഹ് ക്രീമും ഈചിക്കന്റെപൊക്കത്ത്ക്രീ ക്രീമ് പോലെഇരിക്കും എന്നിട്ടത്അത് ഇതാഭയ അഹ് മറ്റേ ഇതാതോന്ന്ണു എന്നായിരുന്നു ആ സാനത്തിന്റെപേര് നമ്മടെചീസ്
അതന്നെമാനസിലായി
സ് ആഹ് അതിങ്ങനെപി ച്ചി ഇങ്ങനെകാണിക്കുന്നാണുമ്പോഴത്തേക്കു ഒന്ന്ട്രൈ ചെയ്യണംന്ന് ആഗ്രഹോണ്ടായിരുന്നു ചീസൊക്കെഇഷ്ടപ്പെടുന്നോർക്ക് ഇഷ്ടപ്പെടും
ത് വേറായിയിട്ടുള്ളടേസ്റ്റ് ഇഷ്ടപ്പെടുന്നകിട്ടും ഇത് കഴിച്ചിട്ടുണ്ട് ഈപേര്ഞാൻകേട്ട്ട്ടില്ല അതായത് നമ്മടവിടെരുമാരേജ്ന് നൈറ്റ്‌ ഫങ്സ്ഷന്
ആഹ്
ഈഫുഡ്ഡ്ണ്ടായിരുന്നു
ഏഹ്
മാരേജ് ഫങ്ഷന് നൈറ്റ് ഈ ഫുഡ്‌
എന്നാന്നാ ഒന്ന് സൗണ്ടി പറയാവാേ
നൈറ്റേ ഒരു മാരേജിന് നൈറ്റ് ഈ ഫുഡ് ഉണ്ടായിരുന്നൂന്ന് പക്ഷേ ചിക്കനല്ലായിരുന്നു
എന്നിട്ടത് കഴിച്ചായിരുന്നോ
കയിച്ചു ഞാൻ ഒത്തിരി എന്ന ഒന്നും ഒത്തിരി എടുത്തിട്ടുണ്ട് എന്നാ ശരി ശരി ശരി
ആഹ് എല്ലാം ഒന്ന് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് രുചിച്ചു നോക്കാൻ
ആഹ്
ഇത് കഴിച്ചു നോക്കണം എനിക്ക് ആഗ്രഹുണ്ട് ഇങ്ങനെല്ലാരും കഴിക്കും നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞ് കാണിക്
കൊള്ളാം കൊഴപ്പല്ല അതായത് ഈ വെറൈറ്റി ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവര്
ആഹ് ചീസിൻ ചീസ് ഹ് നെയ്യ് അങ്ങൻത്തെ പാലഐറ്റംസ് പാൽ ചായ എനിക്ക് ഭയങ്കര ഇഷ് എനിക്ക്
അയിന്റെ വണ്ടക്കെണ കൊറെ ബദാമക്കെ മരിട്ട് വെതറി
ആഹ് ആഹ് ആഹ് ആഹ് ക്യാഷ് ഇട്ടിടിക്കുന്നുണ്ട് ക്യാഷും ഉണ്ട് ഇതിന്റെ കൂടെ
നല്ല ടേസ്റ്റ് ഉണ്ട് അതായത് വെറൈറ്റി ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നോർക്ക് ഇഷ്ടപ്പെടും അതായിപ്പൊ നോർമൽ ആൾക്കാര്ക്ക് ഇഷ്ടപ്പെടത്തില്ല
ആഹ് ആഹ് ആഹ് അതായിരിക്കും ആഹ് ചുമ്മാ ഒന്ന് എന്താന്നറിയണ്ടേ എന്നും ഒരേ സാധനം തന്നെയല്ലേ കഴിക്കുന്നത്
ഉം
അത് ശരിയാ ആഹ് പിന്നെ ചക്കയും കപ്പയൊക്കെ അങ്ങൻത്തെ നാടൻ ഐറ്റം ഇഷ്ടാട്ടോ
ആടനായിട്ട് എനിക്കും ആഹ് ഞാൻ എനിക്കും കപ്പയും പോത്ത് കപ്പ എല്ല് കറി
ഉം ആഹ് അതൊന്നിച്ചിട്ടല്ലേ ഇളക്ക്ന്ന് കപ്പയും ഉം എല്ലും ആഹ് ഇവിടെയൊക്കെ അതെ ആഹ് കപ്പയും എല്ലും കൂടെ ഒന്നിച്ചീട്ട് എളക്കിയിട്ട് ആഹ് താളിച്ചൊഴിച്ച അത് നല്ല ടേസ്റ്റ പക്ഷേ ചൂടോട് കൂടേ കഴിക്കാൻ കൊള്ളുള്ളൂ പിന്നെ ചൂടാറി
ചൂടോട് കൂടി ഐറ്റാത്ത് മുട്ടയൊക്കെ ശകലം
ആ മുട്ടയിടത്തില്ല അത് മുട്ടയിടത്തില്ല പക്ഷെ എന്താ സവാള കുരുകുരാ നരിഞ്ഞിട്ട്
അയിൻ്റൂടെ ഈ മുട്ടയുംകൂടെ ഒക്കെ ഇടുവാണെങ്കി നല്ല ടേസ്റ്റാ
ഒന്നല്ലെങ്കിൽ വിനാഗിരി അല്ലെങ്കില് നാരങ്ങ നീരും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട്
ക്കും വിനായികരിയുടെ ടേസ്റ്റ് ഇഷ്ടല്ല നാരങ്ങളുടെ ടേസ്റ്റ് ഇഷ്ടാണ്
ആഹ് ഇതില് ഏതെങ്കിലും ഒരെണ്ണം മതി പുളിപ്പിന് വേണ്ടി എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് അത് ആ ഇതിന്റെ ഒപ്പം തന്നെ കടിച്ചിരുമ്പോ നല്ല ടേസ്റ്റാ ആ പക്ഷെ മുട്ടയുടെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല എനിക്ക അറിയത്തില്ല
ആഹ് മുട്ട കൂടിഇനിയിപ്പം കഴിക്കുമ്പോ അതിന്റെ മണ്ടക്ക് മുട്ടയും കൂടെ സ്ലൈസ് ചെയ്തിട്ട് കഴിച്ചു നോക്ക്
ആം പുഴുങ്ങിയതല്ലേ
പുഴുങ്ങിയ മുട്ട ചെലവര് ഈ കപ്പക്കകത്തോട്ട് രണ്ടാത് ഒന്ന് ഒന്നും കൂടെ ചൂടാക്കും ഈ മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ട്
ആഹ് ആഹ് ആഹ് അപ്പൊ ചിക്കിയ പോലെ കെടക്കുവോ
ടേസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയ മതി
ആഹ് അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആക്കി ഒരു പാത്രത്തില് മാത്രം എടുക്കാൻ പാകത്തിനൊന്ന് ആക്കിട്ട് കഴിക്കുന്നെയാ നല്ലത് ചിലപ്പോ ചിലപ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതുകൊണ്ട് ഒരു പ്ലെയിറ്റിലാക്കുന്ന നല്ലെ ആ അതാ ഇഷ്ടം
ടൈമായി
അയ്ശെരിയാ.
ഞാൻ ഒന്ന് വൈഫിനെ ഒന്ന് വിളിച്ചിട്ട് ഞാൻ മെസ്സേജിടാവേ.
ആഹ് എന്നാ ഓക്കെ വെച്ചേക്കാവേ സമയായിയെ
ആഹ ഓക്കെ
മം